ഹലോ
ഹലോ ആ കേക്കാവോ
ആ കേക്കാണ്ട് എന്തൊക്കെയാ വർത്താനം
എത്താരെന്നാ സുഖാവായിട്ട് പോവുന്നു അവിടോ
ആ ഇവിടേം സുഖായിട്ടിരിക്ക്ണു ആ ഫു ആ ഫുഡ് കഴിക്കണു ഇയാള് കഴിച്ചോ ഫുഡ് ക ച്ചോ
കഴിച്ചു കഴിച്ചിട്ടിവിടെ ഇരിക്കുവാരുന്നേ ഇന്ന് ചോ റ് ആ മീൻ വറത്തത് പിന്നെ മോരുകറി അച് ചാറൊക്കെ ഒണ്ടാരുന്നു
ആ
അവിടെയോ
അതന്നെ ഓ ചോറ് വെണ്ട ക്ക്കറി മീ വറ്ത്തത്-
ആഹാ ആണോ എന്തെടുക്വ പിള്ളേ മാരീഡാണോ?
കുട്വാളായിട്ടിരിക്കന്നെ അതെ-
ആഹാ- എത്ര പിള്ളേരുണ്ട് ആഹാ വലിയ പിള്ളേരാണോ?
അല്ല ഒന്നാ മൂന്നാള് വല്ല്യാള ഒരാള്-
ആ-
ഞ്ഞിണ്ടാവോ
അങ്ങനെയല്ലേ ഉം അവരൊക്കെന്നാ എടുക്കുന്നു കളിയാണോ, ന്തോ
ഇല്ല ഇല്ല ജോലിയൊന്നും ആയിട്ടില്ല പഠി
അല്ലെന്ന് കളിച്ചോണ്ടിരിക്കുവാണോന്നിപ്പം
ആ ആ അതെ കളിക്ക ഞാൻ പണിയാണോ എന്ന കേട്ടെ ആ ആ ആ കളിക്കാണ് ആ ആ
പിന്നെ ആ ഫുഡൊക്കെ കഴിച്ചോളോ അവര്
ആ
ആഹാരം കഴിക്കുന്നതിന് ആഹ
നമ്മള എടുത്തടുക്ക ഒന്നും വേണ്ട, അവരെടുത്ത എടുത്ത് കഴിക്കാരൊക്കെ ആയിക്കുണ് ണ്ടാക്കി വക്കാ റെഡി ആക്കി ആ ഒക്കെ ഉണ്ടാക്കി വെച്ചാലേ അവരെടുത്ത് കഴിക്കും
കഴിച്ചോളൂല്ലെ ആ അങ്ങനത്തെ കൊഴപ്പൊന്നുമില്ല ല്ലെ
ഇല്ല്യാ ആ പിന്നെ പൊറത്തൊക്കെ പോയോ മക്കളായിട്ട് സ്കൂള് തൊറന്ന
ഒരാള് ആ ആ പറഞ്ഞു പറഞ്ഞു
ആ
എന്തോ പറഞ്ഞാ കേട്ടില്ലായിുന്നോ ആ സ്കൂ ആഹ സ്കൂള് തോർന്നു ആഹ എനിക്ക് ഒരാളാണേ ഉള്ളേ ഒരു ആ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ആ എനിക്ക് ഒരു മോളാവുള്ള അവ മം മം നാല് വയസ് എൽ കെ ജി പഠിക്ക
ആ ആ അപ്പൊ പിന്നെ ക്ക ചെയ്ത കൊടുക്കന്നെ വേണല്ലോ
ആ എല്ലാം ചെയ്ത് കൊടുക്കണം ഞാനതാ ചോദിച്ച ആഹാരം ഓക്കെ
ആ ആ ഇവിടെ വലിയ ആൾക്കാ ആ ഒരാൾ നാലിലാണ് പഠിക്കുന്നത് ഒരാള് ഒമ്പതില് പിന്നെ അ ഒരു മോന് നിന്ന് പഠിക്ക ഇവിടല്ല അ അല്ല അവനിങ്ങനെ ദർ ദർസിൽ ദർസ് നിന്ന് പഠിക്കാം
ഓ ഓ
അ അ അ ആ മഴൊക്ക ഇണ്ട് നല്ല വെള്ളൊക്കെ കയറി വെള്ളൊക്കെ കേറീട്ടേയ് ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി ഒരു ദിവസം കൊണ്ടിട്ട് ഒരു ദിവസം രാത്രി ഫുള്ള് മഴയായിരുന്നു ആ ഒരു മഴയില് അ അ
ആ ഇവിടെ പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നൊന്നും ഉണ്ടാ ണ്ടായി ല്ല മഴ പെയ്ത പ്പോ അത്യാവശം നല്ല മഴയായിരുന്നു അത് കഴിഞ്ഞു പെട്ടെന്നാ മഴയങ് മാറി വെയി ലായില്ലേ ചൂടാറ ഉള്ള ഇതായില്ലേ അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു
ആ അതെ വീടേ കൊറച്ച് കുഴി താഴ്ന്ന ഭാഗത്തായകാരണെ പെട്ടെന്ന് വെള്ളം ഇങ്ങനെ കിണറ്റില് ഇതിലൊക്കെ വെള്ളായാല് ബാത്റൂമില് ഇതിലൊക്കെ പെട്ടെന്ന് വെള്ളം വരും
ആണല്ലേ ഹാ ഹാ ഹാ
ത്തൊക്കെ കുറച്ച് പ്രശ്നങ്ങളുള്ളേ എല്ലായിടത്തൊന്നും ഇല്ല നമ്മളെ വീട് ഇങ്ങനെ കൊറച്ച് താന്നതാവോണ്ട് നിക്കണ ഭാഗം കുറച്ച് താഴ്ചുള്ള കാരണാണ്
ഓക്കെ ഓക്കെ ഓക്കെ അതുകൊണ്ടൊരു ഇതല്ലേ നമുക്ക് ഒക്കെ എങ്ങന ബോർവെല്ലാണോ അതോ അല്ലാതെ വെള്ളൊക്കെ ഒണ്ടോ കിണർ ഒക്കെ ഉണ്ടോ
ആണ്ടേയ് കിണറും വെള്ളോക്ക
ആ ഹാ ഹാ ഉം ആവിടെ- ചക്കേടെ മാങ്ങേടൊക്കെ സീസനാണോ അതോ?
എന്താ പറ്ഞ്ഞുക്ലിയർ ആയില്ല
അവിടെ ചക്കേടെ മാങ്ങേടെക്കെ സീസൻ ആണോന്ന്-
ആ ഹാ ആ അതെ കഴിഞ്ഞു തൊടങ്ങി-
ആണോ ഇവിടെ ഇഷ്ടംപോലൊണ്ട് ഇവിടെ മാങ്ങ കഴിഞ്ഞു പക്ഷെ ചക് ക്ക ഇപ്പൊഴും ഒണ്ട്- കഴിഞ്ഞു തൊടങ്ങിയാര്
ആഹ് മാങ്ങേക്കെ തീർന്ന്-
ആ നമ്മുടെ ഇവിടെ മാങ്ങ ത്തവണ കുറവായിരേ ചക്കയുണ്ട് അത്യാവശ്യം പിന്നെ കടയിൽന്ന് പുറത്തുന്നൊക്കെ മാങ്ങാ മേടിച്ച് അതൊക്കെ കൊണ്ട് അത് അങ്ങനെയാ കൂടുതൽ ആ പക്ഷെ അത്ത്ര നല്ലോല്ലോ മരുന്നൊ
ഇല്ല ആ നമ്മളെ വീട്ടില ഇണ്ടാവണ അത്ര നന്ദ
ആ അതെ അങ്ങനെ ഒരു പ്രശ്ന ഉണ്ടല്ലോ ഇവിടെ കുഞ്ഞിനെ ആ എൻ്റെ കൊച്ചിനന് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങാപ്പഴമൊക്കെ അപ്പൊ പിന്നെ ഇവിടുന്ന് കിട്ടാ ആവു ബോ മേടി കു കൊടുത്തല്ലേ പറ്റത്തുള്ളൂ വഴക്ക ഉണ്ടാക്കൂയില്ലെങ്കിൽ പകര മേടിച്ചൊക്കെ കൊടുക്കും അങ്ങന അവിടെ തന്നെ ഇപ്പൊ കൂടുതലും കൃഷിയായിട്ടുള്ളത് നമുക്ക്
ഇവിടെ മാങ്ങ നല്ലണ്ടായിരുന്നു
ആ അല്ലാതെ ആ പൊതുവെ ഈ എന്നാ ആ ആ ആ ആ നമ്മുടെ ഇവിടെ ആണല്ലേ നമ്മുടെ ഇവിടെ ഏലവാ കൂടുത
പിന്നെ ഈ ചാമ്പക്കൊക്കെ അങ്ങത്തെ സാധനങ്ങളൊക്കെ
ആ അതൊക്കെയുള്ളു അല്ലേ ആ നമ്മടെ ഇവിടെ കൂടുതലും ഏലവും കു രുമളക് അങ്ങനത്തെ ഇതൊക്കെയാ
ആഹ്
ആഹ് അതാ കൃഷി
ആഹ് മഴ മഴ നല്ലണ്ട് ഇന്നൊക്കെ പറ്ഞ്ഞപ്പൊ ഇല്ലേ മഴയി നിന്നോ
മഴ സാ ആ സാധാ ഈ മാസങ്ങളിൽ നല്ല മഴ വരണ്ടേല്ലേ അത ആദ്യത്തെ ആ സ്കൂള് തുറന്ന സമയത്ത് നല്ലോണം മഴ പെയ്തിട്ട് പിന്നെ ഇപ്പോ മഴയില്ലല്ലോ വെയിലായല്ലോ പിന്നെ കഴിഞ്ഞ ദിവസം ആ ഏ രാത്രിയിലങ്ങാട് ചെറുതാ യിട്ടൊന്ന് മഴ പെയ്ത് അല്ലാതെ പിന്നെ വെയില് തന്നെ അവിടെയോ ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ ഹലോ